ഹലോ കേക്കില്ലേ ആഹ ആഹ കേൾക്കാം
ഉം ഇവിടെ മഴയുടെ നല്ല കോളുണ്ട് അതുകൊണ്ട് റേഞ്ച് ഇച്ചിരി പ്രശ്നാ
ഇവിടെ നല്ല മഴന്നെ ഇവിടെ ഇപ്പ ഇന്നാണ് ആദ്യമായിട്ട് നല്ല മഴ കിട്ടുന്നത് ഇതുവരെ മൂടി നിന്ന് ആഹ ഇതുവരെ മഴ പെയ്തില്ല ഉ ഇവിടെപ്പന്നാ നല്ല മഴ ഇന്ന ആദ്യമായിട്ട് കിട്ടി
ആഹ ഇവിടെ ഞങ്ങക്ക് ഇപ്പൊ തുണിയൊന്നും ഉണങ്ങുന്നില്ല എല്ലാം അങ്ങനെ കിടക്കുക
ഇന്നലൊക്കെ ഉണ്ടെങ്കിൽ ലേശോരു തക്ക ഉണ്ടായിന് അങ്ങനെ സ്ട്രോങ് പെയ്തില്ല ഇന്ന ഇപ്പൊ നല്ല മഴ
ഉം പിന്നെ ഊണൊക്കെ കഴിഞ്ഞോ
ഊണ് കഴിക്കാൻ പോണേ ഉള്ളൂ
ആണോ കഴിക്കാൻ പോയപ്പോഴാണോ ഞാൻ വിളിച്ചേ
ഉ
ഞങ്ങള് കൊറച്ച നേരത്തേ കഴിക്കൂ
സമയം രണ്ട് രണ്ടര ഒക്കെ ആവുമ്പോ
ആണോ ഞാന് ഒരു മണിക്ക് ആവുബ്ബളത്തേക്ക് കഴ
ആഹ
ആഹ പിന്നെ എന്തുണ്ട് എല്ലാരും എല്ലാരും സുഖയിട്ട് ഇരിക്കുന്ന
ഓഹ സുഖായിട്ട് ഇരിക്കുന്നു മക്കളൊക്കെ സ്കൂളിൽ പോയി സ്പെഷ്യല് ബീഫ് നീ കയിച്ചോ
കുട്ടികളൊക്കെ
ആഹ എല്ലാരും പോയി
ഇവിടെ രണ്ടുപേരുണ്ട് രണ്ടുപേരും പോയിേക്കുന്നു ഇനിയിപ്പ വൈകീട്ട് ഒരു ആ നമ്മളൊരു ഉച്ച വരെ അടുക്കള സംബന്ധിച്ച് ബിസി ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഒരു മൂന്നു മണി ആകുമ്പോയത്തേക്ക് പിന്നെ ബാക്കി അടുത്ത ഇനി അവരെ വിളിച്ചോണ്ട് വരാ ത് ട്യൂക്ഷൻ കൊണ്ട് വിടൽ പിന്നെ അവിടുന്ന് വിളിച്ചോണ്ട് വരൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പിന്നെ ഭയങ്കര തിരക്കായിരിക്കും എന്റെ ഇട കുറച്ച് സമയം നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നുള്ളൂ
ഓ
പിള്ളാര് പോയി കഴിഞ്ഞാ രാവിലെ പിന്നെ അവരെ വിടുന്നതിന്റെ തിരക്ക് അങ്ങനെ ആകെ
ഇവിടപ്പ ചെറുത് മോൻ ചെറിയ മോളഇപ്പം ചേർത്തിയതുമാണ് എൽ കെ ജി ആഹാ അപ്പൊ നീച്ച ഉണ്ടായി മാറ്റി ഒരുങ്ങി ഒരു
ആഹ അതെ ഇനി ആ ഒരു റൂറ്റിലേക് എത്തി വത്താനിച്ചിട്ടു താമസം എടുക്കും മൂത്താൾ എത്രേലാ
മൂത്താൾ എട്ടില്
ഉം മോളാണോ
മോന് മൂത്താൾ മോന് പിന്നെ രണ്ടാള് പെൺകുട്ടികള്
ഇളയത്
ചെറിയ ചെറിയ ആൾക്കാർ രണ്ടും മോള്
മോൾ ഇടക്ക് ഉള്ള ആളു എത്രലാ അപ്പൊ നല്ില് എറെ മോന് അഞ്ചില്ല മൂത്താള് ഇളയത് രണ്ടില് ഉ പിന്നെ ഞങ്ങള ഇവിടെ കുടുംബത്തെ താമസും അപ്പൊ ചേട്ടനും ഫാമിലിയും ഉണ്ട് ചേട്ടന്റെ മോനും ഉണ്ട് മൂന്നൂരും കൂടെ പോ
ആ ആ എല്ലാരും ഒരു സ്കൂള തന്നെക്കും
മൂന്നു പേ ഒരു സ്കൂളിൽ തന്നെ എന്റെ മൂത്ത മോനും ചേട്ടന്റെ മോനും ഒരു ക്ലാസ്സിൽ തന്നെ അഞ്ചാം ക്ലാസ്
ഉ ന മോനി വേറെ സ്കൂളാണ്
ആ ആ ആ മൂത്ത ആള് വേരെ സ്കൂളിലായിരിക്കും ഹൈസ്കൂൾ അല്ലേ
ആ് സ്കൂൾ
ഉം
ഫുഡൊക്കെ ഫുഡ് എന്ത ചെയു സ്പെഷ്യല് ആഹ കേർക്കില്ലേ ഹലോ ആഹ ഇന്നടക്ക് ആ അപ്പം കേക്കണ്ട്
ആ അത് ഈ കാറ്റ് നന്നായിട്ട് കാറ്റ് വീശുമ്പം ആ എന്തൊക്ക ഒരു പ്രശ്നം ഉണ്ടാവും ഉം ആഹ അതാ ഉം പിന്നെ എന്ന സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു ഇന്ന് പി രാവിലെ പിള്ളേർക്കെല്ലാം കൊടുത്തില്ല
ഉം രാവിലെ ഓല് പോകുമ്പോ തന്നെ ഇതൊക്കെ ആവാ മതില്ലേ ചോറൊക്കെ
ഇല്ല ആ അന്നേരം ഇല്ല മൊത്തത്തില് ആവ പല്ല നമ്മളിവിടെ കുറേ അംഗങ്ങള ഉള്ളതുണ്ട് അവർക്ക് മീൻകറി ഒന്നും ഇഷ്ട ല്ല അവർക്ക് എന്തെങ്കിലും മുട്ട മുട്ടയന്ന് ഗവൺമെന്റ് സ്കൂള കറി എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടും അവർക്ക് എല്ലാ
നോക്കു അങ്ങനെ തന്നെ എന്തെങ്കിലും ഒന്നും അവിടെൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ആദ്യത്തെ മാതിരിൊന്നും ഇല്ലല്ലോ
അല്ല മൂന്ന് വറി വീതമാണ്
ആഹ് ഉപ്പേരി ഉണ്ട് പിന്നെരു സാമ്പാർ അതുണ്ട് ആഹ അപ്പ ഞമ്മളൊക്കെ പോണന്നെ ഇനി വെറ
ഓ എന്തു ആായിരുന്നു ഒരു ഉപ്പ് പോലും നേരെ ചോ ഇട്ടിട്ടില്ല ആഹ കഞ്ഞി ആക്കിയ അത് ചോറല്ലത് കഞ്ഞ അല്ല
എന്നാലും നമ്മക്ക് അന്ന അത് കിട്ടിയാ വല്യതഞ്ഞ
ആഹ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക ആാക്കണങ്കന് മുട്ട പാല് അവർക്ക് വേണ്ട
വേണ്ട ഇവിടെ മോളൊക്കെതന്നെ അംഗൻവാടി പോണന്ന് മുട്ടന്നു
ഉം എന്റെ ഇളയംമടെ അവനും പാത്ര ത്തി വെ കഴഞ് കൊണ്ടുവ വരും മുട്ട ഇന്നലെ കൊണ്ടുവന്നന്ന് കൊണ്ടുവന്നപ്പോ എന്തു അത് പൊടിഞ്ഞഞ് വപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞൊ ഒരുമാതിരി ആയിരിക്കും കൊണ്ട നമുക്ക്തൊന്നും കഴിക്കാൻ കൊള്ളത്തില്ല കളയും ഉം അവിടെ വെച്ച ക പറഞ്ഞാ അതെ നമ്മള് അത കളയുമ്പോം വിഷമം തോന്നും അതുപോലെ പിള്ളേരി ക്ലാസ് ഞാന് ഇടയ്ക്കൊക്കെ ഇവരുടെ സ്കൂളിൽ ഡെയിലി യജസായിട്ട് പഠിപ്പിക്കൻ പോകും അന്നേരം ഈ പിള്ളേ അവരോട് പാല് കുടിക്കാൻ പോവാാൻ പറഞ്ഞാ ഒരു ക്ലാസ്സിൽന്ന് മുപ്പത് പേരുണ്ടെങ്കിൽ അവവിടെന്ന് ഒരു പത്ത് ഏറ്റവും കൂടിയത് പത്ത് പേര് പോയി പാല് മേടച്ച് കുടിക്കണം ബാക്കി ഇത്രയും അവിടെ വെച്ചേക്കും ബാക്കി ആരും കുടിക്കത്തില്ല
ഇപ്പന്നെ അതുപോലെയാണ് ഞമ്മ അന്നൊക്കെറിഞ്ഞാൽ അങ്ങനെ കിട്ടാൻ നമ്മുക്ക് സാഹചര്യമല്ല
ഇപ്പല്ല നമ്മള് അത ഈ കഞ്ഞിയും പയറും കിട്ടുന്നത് തന്നെ നമ്മള്
ഇപ്പൊ സാധാരണ നമ്മള് മു മുട്ടയും പാലും ഒക്കെ വീട്ടിൽ തന്നെ കിട്ടണ്ട് അപ്പൊ മക്കൾക്ക ഒരു വേ
വേണ്ട വേണ്ട അവർക്ക് ആ പിള്ളാര് പോയി കുടിക്കത്തില്ല ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് പറ പറഞ്ഞോണ്ടിരിക്കും നിർബന്ധിച്ച്ച് പറഞ്ഞു വിടുന്ന പാല് കുടിക്ക് പാല് കുടിക്ക് പറഞ്ഞിട്ട് അതെ നമ്മക്കിപ്പോഴും നമ്മൾ ഇതൊക്കെ നമ്മള് ഇതായിട്ട് തന്നെയ കാണണ്ട പിള്ളേർക്ക് അന്നും വേണ്ട
അങ്ങനെ ഈ പുറത്ത്പ്പോ അതന്നെയാണല്ലോ അതിനായിട്ട് കടകൾ ഇങ്ങട്ട് തുറന്ന നിന്ന് ഫുഡ് പുറത്ത പോയി കഴിക്കുക അല്ലപ്പത്തെര് ഇത എന്തൊരു വിശേഷം ഇനിരു ബർത്ത്ഡേ ആയാലും എന്താ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വല്ലിയ പോലെ അടുക്കി മക്കളെ പറയല്ലേ വല്യയല അടുക്കി
അതെ ഇപ്പ തന്നെ നമ്മളൊന്ന് കാണന്ന് റോഡിലൂടെന്ന് പോകുമ്പോ ഈ ഹോട്ടലുകൾ തന്നെ എത്രയോ എണ്ണ ആ കേറോന്നു എ എപ്പഴും തിരക്കാ എപ്പഴും അ ചിലപ്പോൾ ഇവര് ആരും ഒന്നും നമ്മളെ ഉള്ള എന്തായും വെക്കുന്നത് ഇവര് ഒന്നും വീട്ടിൽ വെ ക്കുന്നില്ലേന്ന് വിചാരിക്കും
അങ്ങനെ ആയി പോയിണ്ട് മക്കളും ഇപ്പൊക്കെ കണ്ടണ്ടല്ലേ ഈ റെയിലും അതും ഇതും കണ്ട് അതിലുള്ള
കണ്ട കണ്ട് അതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും അവർക്ക് എന്നും ഇതാണോ എന്നും ഇതാണോ എന്നൊക്കെ
പച്ചക്കറൊക്കെ കൂട്ടാനുള്ളരു മടി എന്താറ ഇവിടെ എന്തെങ്കിലൊന്ന് വേണം ഇറച്ചിയോ കൊയിയോ മീനോ
എന്തെങ്കിലും ഇല്ലെങ്കിൽ ഒന്നും ഇല്ല ഒരു മുട്ടയെങ്കിലും ക്കിഇതാക്കി കൊടുക്കണം ഉ അങ്ങനത്തെ തലമുറയായിപ്പ ഉം
ഏതില്ലെങ്കിലും നമ്മള് വാങ്ങ എന്നുള്ളാവോ
അതെയ അതെ എല്ലാ ദിവസവും നമ്മള് ദിവസം ഇപ്പം നമുക്ക് സാധനങ്ങളും മേടിക്കാതിരിക്കാൻ പറ്റത്തേ ഇല്ലല്ലോ എത്രയൊക്കെ നമ്മള് സാധനം മേടിച്ചു വെച്ചാല് അവന്മാർക്ക് എന്തെങ്കിലുമ ഒക്കെ മേടിക്കും ക്കണംദിവസം കഴിഞ്ഞ ദിവസം ട്യൂഷന് പോകാൻ വേണ്ടി കൊ ച്ചവള് എന്ന് പറഞ്ഞ് അവ ഒരു ഡിമാൻഡ് വെച്ച് ശരി ട്യൂഷന് പോവാമ്പാ സ് മേടിച്ചേരണം എനിക്ക് ഇപ്പ എന്ന്എന്നാലേ ഞാൻ ട്യൂഷന് പോത്തോളൂ അപ്പൊ ഭയങ്കര മഴയും ഞാൻ പറയാ എനിക്ക് ഇപ്പം പോവാനും പപ്സ് മേടിക്കാനും ഒന്നും നടക്കത്തില്ല പോയിട്ട് വന്നിട്ട് മേടിക്കാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ സത്യം ചെയ്യിപ്പിച്ചിട്ടൊക്കെയാ കൂടപോയത് നമ്മക്ക് വേണ്ടിയാണ് അവര് പഠിക്കുന്നത്
അ
അങ്ങനെ എന്തൊക്കെ ഒരു ദിവസം എന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്താ ഇവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്
ഒക്കെപ്പൊ ഞമ്മള ഒന്നും അങ്ങോട്ട് പറഞ്ഞഞ് കൊടുക്കണ്ടല്ലോ എല്ലാ എല്ലാ കാര്യ ഓൾക്ക് ആ അങ്ങിട്ട് അറിയാം എല്ലാ കാര്യ നമ്മളെ കാട്ടില
അവര് വന്ന് പറയുന്ന കേട്ട് നമ്മള് ഞെട്ടിപ്പോ ഇന്ന്ഇപ്പം അവിടെ ഇന്ന് ഇതല്ലായിരുന്നോ പരിസ്ഥിതി ദിനം അങ്ങനെ രാവിലെ എല്ലായിടത്തു വെച്ചതാ തയ്യും തൈകള് കൊണ്ടുചെല്ലണോന്ന് പറഞ്ഞു
ആ ഇവിടെ പിന്നെ മഴ ആയിട്ടേക്കുവ അത് ഇന്നട പറഞ്ഞില്ല ഓ ഇന്ന് രണ്ടാളും സ്കൂളില്
ഞാനാണ് എടുത്തും വെച്ച് ഞാനങ്ങ് മറന്നു പോയി എനിക്ക മറവിയാങ്ങ് ഭയങ്കര മറന്നു പോയി കൊടുക്കാൻ അങ്ങ് മറന്നു പോയി വണ്ടി വന്ന് പെട്ടെന്ന് തുളിച്ച്ച്ചടപെടാന്ന് പറഞ്ഞ അതു മഴയല്ലായിരുന്നു അങ്ങ് ധൃതിയില് റെയിൻകോട്ട് ല്ലായിടുത്ത് ഇട്ടപ്പോഴത്തേക്ക് നമ്മള് വണ്ടി കുറച്ച് റോഡിലോട്ട് ചെന്ന് നിക്കണം ചെന്ന് നിന്ന അങ്ങ് പോയി പിന്നെ അങ്ങ് അതാ കാര്യം അങ്ങ് വിട്ടുപോയി എടുത്ത വെച്ചായിരുന്നു ഇവമാര് പോയി കഴിഞ്ഞ അയ്യോ ഇത് ഇവിടെ ഇരിക്കുവായാണല്ലോ എന്നോർത്തേ അതൊരു വിഷ- മായി
നമ്മള് എടുത്ത വച്ചി മക്കെ ഒരുഎടങ്ങേറാണ് എന്ന് മോ ക്ക് മോക്ക് ജെ ആർ സയിലുമുണ്ട് മോന് സ്കൗട്ടിലുമുണ്ട് ഒക്കെ രാവിലെ നേരത്തെ ണിക്ക ച്ചൊക്കെ ഇസ്തിരിയിട്ട് ഇത് പറഞ്ഞ മാതിരി തന്നെ വണ്ടി വന്നു വെള്ളിയാഴ് കൊറച്ച് കുറച്ച് നേരത്തെ വണ്ടി വരും ആ ഇപ്പൊ ജെ ആർ സിന്റെ ഇതൊക്കെ സ്കാർഫ് ഇവിടെ എടുത്ത് വെച്ച് അത് ഇട്ടില്ല അതോ അവിങ്ങനെപ്പൊ ഒരു ഇടങ്ങറാകും എല്ലാരും ഇടുമ്പോ ഓള് മാത്രം
ഹ ഇടാതിരിക്കാന്ന് പറ്റുവോ പിന്നെ എന്തോ എടുത്ത്
എന്നട് പിന്നെ ഞാൻ ടീച്ചർക്ക് വോയിസ് ഇട്ട് ഇങ്ങനെ വണ്ടി നേരത്തെ വന്ന ഇപ്പോ മറന്നു പോയാട്ടോ അത് കഴുത്തിലൂടെ ഇടണ ഒരു ഒരു ഷാള സാധന ആ ആ ആ ആ അതെ അത് ഞാൻ ടീച്ചോട് പറഞ്ഞിന് ഓള് പറ നല്ലാം സംസാരിക്കോ ഒക്കെ അദ്യ പറഞ്ഞിണ്ടാവും വണ്ടി വന്ന പോത്തിനന് മറന്നുപോാണ് ഒക്കെ ഏതായാലും ഷൂ ഷോക്സും ഒക്കെ എടുത്ത്
ഓ ഈ മഴയത്ത് ഇതെല്ലാം കൂടെ ഇട്ടോണ്ട് പോകുന്നതന്നെ
ഇടണം ഇന്ന് എൻവയോൺമെന്റ് ഡേ അയിനോണ്ടാണ്
എന്നാ ശരി ഞാൻ കൊറച്ച് കഴിഞ്ഞ് വിളിക്കാം ഉം